കേക്കാമോ
ആഹ് കേക്കാടി
ആഹ് പിന്നെന്തോ ഇണ്ട്
നിനക്കിപ്പം ട്യൂഷനൊക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല ട്യൂഷൻ ഞാനിപ്പോ എടുക്കുന്നില്ലടി ഇപ്പൊ കോച്ചിങ്ങിന് പോകുവാട്ടോ അപ്പൊ അതുകൊണ്ട് സമയം കി ട്ടത്തില്ല വന്നിട്ട് അത് കൊണ്ട് അങ്ങ് നിർത്തി തലവേദന ആയിരുന്നു അങ്ങ് തല അങ്ങ്
വന്ന് വന്ന്ട്ട് ആഹ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കില്ലയോ
ആ പിന്നെ എനിക്ക് കുഞ്ഞു പിള്ളേരു തൊട്ട് വല്യ പിള്ളേർ വരെ ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞു പിള്ളോരൊക്കെ കൂടെ നമ്മൾ ഇരിക്കണം അപ്പം ഭയങ്കര ആഹ് ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് എന്ന് വെച്ചാൻ ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പാടായിരുന്നു
അവിടെന്ന് വന്ന് അവിടുന്ന് എത്ര മണിയാകുമ്പ വരും ക്ലാസ്സ് കഴിഞ്ഞിട്ട്
ഇവിടെപ്പം ഞാൻ അഞ്ച് മണി ആകുമ്പോത്തേന് വരും പക്ഷെ നേരത്തെ ആന്നെങ്കിലേ ബാങ്ക് കോച്ചിങും ചെയ്തോണ്ടിരുന്ന എടുത്ത് വരുമ്പോത്തേന് അങ്ങ് താമസിക്കുമായിരുന്നു അപ്പം പോയിട്ട് വരാൻ ദൂരം ഉണ്ടായിരുന്നു അപ്പം പിന്നെ ആറ് മണി ആറര ഈ സമയത്തൊക്കെയായിരുന്നു വരുനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ട്യൂഷൻ എടുക്കാന് പാടാ അടുത്ത് ള്ള പിള്ളേരാന്നെങ്കിലും പിന്നെ എനി എനിക്ക് പിന്നെ സമയം കിട്ടത്തില്ല പിന്നെ രാത്രി വരെ ട്യൂഷൻ എടുത്തോണ്ടിരിക്കണം അപ്പം അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങ് നിർത്തിയതാ തലവേദന കാരണം പിന്നെ പിള്ളാരെ ഒന്നും അടിക്കാനും പറ്റത്തില്ല ആഹ് അടിക്കുവാന്നെങ്കിത്തെ അങ്ങനെ അടിക്കാനും പറ്റത്തില്ല ഇപ്പ പിള്ളേർ ക്ക് അങ്ങനെ വിഷയവാ
സത്യമാണ് പിള്ളേരെ ഇപ്പ തൊടാൻ പോലും പറ്റത്തില്ല വഴക്ക് വന്നാ തന്നെ വീട്ടിൽ നിന്ന് വരുംആൾ എന്തിനാ എൻ്റെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞതെന്നും പറഞ്ഞ്
അതാ അതുകൊണ്ട് നമുക്ക് അതും പാടാ എന്നാ വീട്ടിൽ അവര് നോക്കോ അതും ഇ- ഇല്ല വീട്ടില് നോക്കത്തില്ല നമ്മള് മൊത്തത്തി നോക്കണം
പോലും അവരത് നോക്കത്തുല്ല അതുപോലെ തിരിച്ചു കൊടുത്തു വിടും
അതാ ഞാനാന്നെങ്കി ഇവിടാന്നെങ്കി സ്കൂളിലുള്ള എല്ലാം ഞാനാ ചെയ്യിപ്പിക്കുന്ന സ്കൂളിലെ ഹോംവർക്ക് വരെ ഇവിടുരുന്ന് ചെയ്യണം ട്യൂഷന് ഇരുന്നും ചെയ്യണം
ഈ മറ്റേ ആ കോപ്പി റൈറ്റ് കോപ്പി റൈറ്റ് ഒക്കെ വരോല്ലോ അത് വരെ നമ്മളാ നമ്മൾ എഴുതി കൊടുത്ത് വിടുവിപ്പി ക്കണം പിടിച്ചിരുത്തി അക്ഷരങ്ങള് വൃത്തിയായിട്ട് എഴുതി
അതാ എന്നാ വീട്ടിഒന്നും നോക്കത്തൊന്നുഇല്ല അതാ അതുകൊണ്ടാ തന്നെ ഞാനങ്ങ് നിർത്തിയത് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി പ്പോയി
അതാ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എല്ലാം കൂടെ
ആ നമ്മൾ ട്യൂഷൻ എടുക്കയും വേണം സ്കൂളിലെ കാര്യങ്ങളും ചെയ്യണം നമ്മള് പ്രൊജക്റ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം
ആ ഇത് കൂടാതെ അവരെ ഇപ്പൊ പഠിപ്പിച്ച് ട്ട് വേണം പറഞ്ഞ് വിടാൻ അവിടെരുത്തി നമ്മൾ പഠിപ്പിച്ചിട്ട് വേണം പറഞ്ഞു വിടാൻ വീട്ടിൽ പോയി ഇവർക്ക് പഠിക്കാൻ വയ്യ
ഇല്ല പറ്റത്തില്ല സമയം ഇല്ല വീ
ഇല്ല അതുകൊണ്ട് എല്ലാ ജോലിയും ഇല്ല എല്ലാ ജോലിയും ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അല്ലെ ഒന്നര മണിക്കൂറിനകത്ത് തീർത്തിട്ട് വേണം വിടാന്
ഉ
ന നമ്മളെ കൊണ്ടത് പറ്റൂല്ല
ഇല്ല ഇല്ല ഞാനാന്നെങ്കി ഇവിടെ ആന്നെങ്കി എനിക്ക് തല പൊകഞ്ഞ അവരുടെ അസൈൻമെന്റും അവരുടെ പ്രോജക്റ്റും എന്തെങ്കിലും ഈ ഓരോ ദിവസത്തെ ഓരോ പ്രത്യേകതകൾ വരുമ്പം എന്തെങ്കിലും ഒക്കെ കാണും പ്രൊജക്ട് ചെയ്യാനും പടം വരയ്ക്കാന് ചാർട്ടില് ചെയ്യാന് അങ്ങനെയൊക്കെഉണ്ടായിരുന്ന് അപ്പൊ എല്ലാം ഞാനാ ചെയ്ത് കൊടുക്കണ്ടേ അത് അവര് ചെയ്യത്തില്ല നമ്മള് ചെയ്യേം വേണം
ആഹ നമ്മള് തന്നെ എഴുതിയൊക്കെ കൊടുക്കണം കണ്ടുപിടിച്ച് ഈ ഇന്നാളും ഞാൻ
അവി ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്
ആഹ അത് ചാർട്ട് പേപ്പറിൽ എഴുതണോടി ഇപ്പ അല്ല കണ്ട് കഴിഞ്ഞഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നു അവര് പ്രോജക്ട് ചെയ്യരുന്നന്ന് പോലത്തെയാ
ആ അവരുടെ അവരെ പ്രൊജക്റ്റ് നമുക്ക്തരുന്ന് നമ്മളാണ് പ്രൊജക്റ്റ്‌ ചെയ്യേണ്ട ആള് അതുഅല്ല ചെയ്യുന്നത് വീട്ടില് നോക്കത്തതേ ഇല്ല
ഇല്ല അതും വിളിച്ചു പറയു വേണം മോളെ ഇന്നസാധനം ഇന്നുണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടേക്കണേ ചെയ്തു കൊടുത്തേക്കണേ ഈ വിളിച്ചാ പറയുന്നത്
ആന്ന് ആന്ന് എനിക്ക് ഇതുപോലൊക്കെ ആയിരുന്നു പിള്ളേർ അതുകൊണ്ട് ഞാൻ പിന്നെങ് നിർത്തിയതാ അങ് തലവേദന രാത് ഒമ്പതര ആയിട്ടും അവർക്ക് വീട്ടിൽ പോവാൻ പറ്റത്തില്ല പിള്ളേ ഇവിടെ ഇരിക്കുവാ വീട്ടിൽ ഇവിടെ
കഴിഞ്ഞിട്ടെ പോവത്തുള്ളൂ
അത് വീട്ടിൽ പോയി പഠിക്കാൻ പറഞ്ഞാ പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ ഇരുത്തി വേണം പഠിപ്പിച്ചിട്ട് വേണം വിടാന്
ആ മാർക്ക് കുറഞ്ഞഴിഞ്ഞാലും ഇങ്ങ് വരും നമ്മ അടുത്ത്
ആന്ന് ആന്ന്
അതുകൊണ്ട് ഞാനും പഠിപ്പിച്ചപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ ഇപ്പൊ പിന്നെ പിള്ളേരില്ല ഈ ഉള്ള പിള്ളേർ അപ്പുറത്തുണ്ട് അപ്പൊ പിന്നെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ടൂട്ടോറിലാ പോണത് ഇപ്പം
ആഹ കൊറച്ച് വല്യ പിള്ളേരായല്ലോ
അത് ആറാം ക്ലാസ് തൊട്ടുള്ളവരെ ഇപ്പൊ ട്യൂട്ടോറികളില് വിട്ടു തൊ ടങ്ങി
ആഹ
ഒരു കണക്കിന് നോക്കി കഴിഞ്ഞഴി ഞ്ഞാൽ ടൂട്ടോറി ബെറ്ററാണ്
എനിക്ക് പക്ഷേ ട്യൂട്ടോറിയൽ ഇഷ്ട്ട മല്ല എന്ന വച്ചാൽ എനിക്ക് പോയി പഠിക്കാൻ ഇഷ്ടല്ലോ പഠിപ്പിക്കുന്നതിലല്ല എനിക്ക് പോകാൻ താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്കങ്ങനെ ട്യൂഷന് പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു
ആഹ് അത് നമുക്ക് അയില അതങ്ങനെന്നെയ ട്യൂട്ടറിൽ പോയി പഠിക്കുന്നത് ഇഷ്ടമല്ല കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് വീട്ടിലിരുന്ന് പഠിക്കുന്നതായിരിക്ക
ആഹ് എനിക്ക് ഇങ്ങനെ ഒറ്റക്ക് അല്ലെങ്കി രണ്ടു പേര് മൂന്ന് വരെ
മൂന്നു പേരെ അങ്ങനെ വീട്ടുകളിൽ വീട്ടിൽ പോയി പിടിക്കുന്ന ഇഷ്ടമല്ല ഞാനൊക്കെ എട്ടാം ക്ലാസ്സിലോ എട്ടിലോ ഒമ്പതിലോ ങാണ്ടാ പഠിക്കുമ്പോഴാണ് ട്യൂട്ടോറി പോയി തുടങ്ങിയത് അത ഇല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പോകുന്നത് കണ്ടപ്പം നമുക്ക് ത്വര മൂക്കുല്ലോ അങ്ങനെ പോയതാ
എല്ലാവരും പോകുന്ന രാവിലെ
എല്ലാരും രാവിലെ പോകുന്നു ഞാൻ മാത്രം വീട്ടി അപ്പുറത്തുള്ള വീട്ടിൽ പോകുന്ന എനിക്കിഷ്ടപ്പെടുന്നില്ല. അപ്പം പിന്നെ ഞാനും പോയി.
ആഹ് എനിക്കിങ്ങനെ ആഗ്രഹം തോന്നി ഞാൻ പ്ലസ് വണ്ണിൽ പോയി ചേർന്നത് ട്യൂട്ടോറിയില് ഞാൻ പക്ഷെ ആ വർഷം തന്നെ അത് മൊത്തം മുഴിവിപ്പിച്ചില്ല അതിന് മുമ്പേ തന്നെ നിർത്തി
നിർത്തി
എനിക്ക് ഞാനപ്പ ആലോയിച്ച് സ്കൂളും. ആഹ് സ്കൂളിലും ട്യൂട്ടറിയിലും ഒക്കെ ഒരേ പോലെ തോന്നി എന്ന് വെച്ചാ അവിടെ ഇത്രയും പിള്ളോര് ഇവിടെ എ ഇത്രയും പിള്ളോര് നമ്മള് കൂട്ടത്തോടെ ഇരുന്ന് പഠിക്കല്ല രാവ് എനിക്ക് ഇഷ്ടല്ല അങ്ങനെ
ഞാൻ പിന്നെ ട്യൂട്ടോറിൽ പോയപ്പോഴ് സ്കൂളിറെ അത്രയും പിള്ളേരില്ല കൊർ ച് പിള്ളേരുള്ള ഒരു ഞങ്ങള് ആ ന ഞമ്മൾ നമ്മളുടെ ക്ലാസ്സിൽ തന്നെ പഠിച്ച കൊറച്ചു പേര്. അതിലൊരു പത്ത് പേരെങ്ങാനും കാണുയിരിക്കും. അത്രയും പേരൊക്കെ ഉള്ളായിരുന്നു ഞാൻ പഠിച്ച ട്യൂട്ടൂറിൽ അപ്പ പിന്നെ നമുക്ക് വല്യയ
വല്ല്യ ഇതില്ല എല്ലാ എല്ല വീട്ടിരുന്ന് പഠിക്കുന്നോണക്കനെ അല്ലെ വീട്ടുകളിൽ പോയാലും ഏകദേശം ഇപ്പോ ഒരേ ക്ലാസ്സിൽ വരുന്ന കൊറച്ച് പിള്ളേർ കാണുവല്ലോ അങ്ങനത്തെരു
അത്തരു തോന്നേയും പിള്ളേരുണ്ടായിരുന്നു നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്നതിന്റെ അത്രയും പിള്ളേർ ഒരു ക്ലാസ്സിലുണ്ട്
ഇവിടെ പിന്നെ ഞാൻ പിന്നെ സിഗ്മ തന്നെ പഠിചോണ്ട്. അത്രയും പിള്ളോരൊന്നുല്ല പിന്നെ ആകെ നമ്മുടെ സ്കൂളിൽന്നല്ലാതെ വരുന്നത്. രണ്ടും മൂന്നാല് പിള്ളേരു ഉള്ളൂ. അവര് പിന്നെയാണെന്നുണ്ടെങ്കി ബസ്സിന്റെ സമയം ഉള്ളത കൊണ്ട് അവര് നേരത്തെ എറങ്ങി പോകും താമസ താമസിച്ച് വന്നാലും ശരി നേരത്തെ എറങ്ങിപ്പോകും അപ്പൊ പിന്നെ വല്ല്യ ഇതൊന്നുല്ല അത് നമ്മുടെ വന്റെ അപ്പുറം അപ്പറം ഉള്ള പിള്ളേർ തന്നെ നമ്മുടെ കൂടെ കുഞ്ഞിലേ പഠിച്ച് ഇപ്പോൾ വീട്ടില് ട്യൂഷനായാലും കുഞ്ഞിലേ പഠിച്ച് വന്ന പിള്ളേർന്നെ അതുകൊണ്ട് ഒത്തിരി പിള്ളോരൊന്നു മില്ലായിരുന്നു
അങ്ങനെ ഫിസിക്സിനും കെമസ്ട്രിക്കും പിന്നെ ട്യഷൻ അങ് നിത്തിയപ്പോഴത്തേെ ഞാൻ വ ഫിസിക്സും തെമിസ്ട്രിക്കും മാത്രം ഇത്രം പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്പെഷ്യൽ ട്യൂഷൻ നോക്കി കൊട്ടാരകര അങ്ങനെ അവിടെ ചെന്നപ്പോഴാന്നെങ്കി എറ്റിൽ പത്ത് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് പിള്ളേരെ ഒരു ക്ലാസ്സിൽ ഒരു ബാച്ച് ആഹ് ഞാൻ വിചാരിച്ചെത് സ്പെഷ്യൽ ട്യൂഷൻ എന്ന് പറയുമ്പോ കൊറച്ചു പേരെ കാണ നമ്മളെ മാത്രം പഠിപ്പക്ക് അങ്ങനായിരിക്കുമ എന്ന് അവിടെ ചെന്നപ്പോ കാണാ നീളത്തി കെടക്കുവ ഹാള് മൊത്ത മൊത്തം പിള്ളോര് അത് സാറാാണ് ഏറ്റ ഫ്രണ്ട് മാത്രമേ നിക്കത്തുള്ളൂ
ബാക്കിലോട്ടന്ന ഒന്നും കേക്കത്തോലും ഇല്ല നോക്കത്തൂല്ല.
നോക്ക നോക്കത്തതും ഇല്ല കേക്കും മൈക്ക് വെച്ച് പഠിപ്പിക്കുന്നോണ്ട് കേക്ക ഒക്കെ ചെയ്യും എന്നാലും നമുക്ക് ചെലവാ മക്കടൊന്നും വ്യക്തയില്ലെങ്കിൽ ആയില്ല അത്രേ ഉള്ളൂ അതുകൊണ്ട് അതും അതും ഭയങ്കര പാടായിര്ന്ന് അതും നമ്മള് സ്പെഷ്യൽ ട്യൂഷൻ എന്ന് പറയുമ്പോ എക്സ്ട്രാ നല്ല പൈസയൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മള് പോവുന്നത്. ഞാൻ പിന്നെ അത നിർത്തി ഞാൻ വിചാരിച്ച ഇത്രയും പൈസ ടുത്തിങ്ങനെ അത് നമ്മുടെ ക്ലാസ്സില്സ്കൂള പഠിക്കുമ്പോ പോലും ഇത്രയും പിള്ളേരില്ല. അതിനെക്കാട്ടിലും പിള്ളോരൊക്കെ എല്ലാ സ്കൂളില
ഇത്രയും പേരെയോ
തോനും പിള്ളേരുണ്ടായിന്ന് അതായത് നമ്മുടെ ഈ ട്യൂട്ടോറിയലിനെക്കാട്ടിലും കൂടുതൽ പിള്ളോര് അവിടെ ഉണ്ടായിര്ന്നു പക്ഷെ ആ സാര പഠിപ്പിക്കുന്നുന്നത് ചോദിക്കത്തുള്ളൂ കറക്റ്റ് ആയിരുന്നു കേട്ടോ അത് ആ സാറ് മറ്റേ എൻട്രൻസിനും കൊണ്ട് എടുക്കുന്നായിരുന്നു
അപ്പൊ പിന്നെ പിള്ളേർ അത്രയും കൂടി ഇടിച്ചു തള്ളി
ആഹ് അപ്പൊ എവിടെയാണോ കൂടുതൽ ഇത് കിട്ടുന്നത് അവിടെ പിന്നെ തിക്കും തിരക്കും കൂടുതലാണല്ലോ
ആന്ന് ണ് അവിടെ പിന്നെ ഇങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും മാക്സും മാത്രമേ ഉള്ളായിരുന്നു അവിടെ അവിടുത്തെ ദാ സ്പെഷ്യൽ ട്യൂഷനയിട്ട് പഠിപ്പിക്കുന്ന ഞാന് ഫിസിക്സിനെങ്ങാണ്ടാ പോയത് ഞാ പിന്നെ പയ്യെ അങ്ങ് നിർത്തി
പിന്നെ യാത്രയും ബുദ്ധിമുട്ടാണല്ലോ ശനിഞായറും ആയിരിക്കുമല്ലോ അവിടെ ക്ലാസ്സ്
ആഹ് ശനി ഞായരും നമുക്ക് ഒന്നെങ്കി ഫുൾ ഡേ കാണും അല്ലെങ്കിൽ ഉച്ചവരെ അല്ല മിക്കവാറും കൂടുതലും മുഴുവൻ രാവിലോട്ട് വൈകിട്ട വരെയായിരിക്കും കാര്യം നമ്മുടെ ശനി ഞയറും മാത്രല്ലേ പോകുന്നുള്ളൂ അതുകൊണ്ട് അത്രയും തീർക്കണ്ടേ
അപ്പൊ പിന്നെ അതും ഒരു ദിവസം പോയി കിട്ടും പിന്നെ യാത്ര അത്രയും ദൂരം പോണ്ടേ
ആഹ് തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂളിൽ പോന്നു പിന്നെ ശനിയും ഞായറും ഇവിടെ പോയിരിക്കുന്നു അത് ഒരു വിഷയത്തിന് വേണ്ടി മാത്രം അപ്പൊ ഒരു വിഷയല്ല നമ്മള് ശനിം ഞായറും പഠിക്കുന്നുള്ളൂ ആ ഒരു ദിവസം മൊത്തം പോവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടാ ഉംമ് കൊറച്ച് നാളങ്ങനെ പോയി ഹാ ഉം തത്ത് വെച്ചു
ആഹ് അതൊക്കെ ഒരു കാലം ഇപ്പ ആലോയിക്കാം എന്തോടാ ആഹ് വിളിക്കാം ശരി